ഹലോ
എന്തൊക്കെ ണ്ട് വർത്താനം
എന്താ നല്ലവം സുഖാരിക്കണു എന്താ പാട് പെരുന്നാൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു
പെരുന്നാളെന്താ ഇപ്രാവശ്യം കൊഴപ്പൊന്നുമല്ല അടിച്ചുപൊളിച്ചു പോയി പിന്നെ അത് പഴയ പെരുന്നാളിൻ്റെ ആ ഒരു ഇതൊന്നുല്ലെങ്കിലും പെരുന്നാളാണോ ചോയ്ച്ചാ ആണ് എന്നുള്ള ലെവലങ്ങനെ പോയി അതല്ല ഇങ്ങള് ങ്ങൾക്ക് പെരുന്നാളങ്ങനെണ്ടായിരുന്നു
എന്ത പറഞ്ഞമാരിതന്നെ പണ്ടത്തെ വൈപിട്ടിയില്ല രാവിലെ എണീക്കണു പള്ളി പോണു വരുന്നു പിന്നെ നമ്മൾ ആ ഉച്ചക്ക് എന്നെത്തെ പോലെ ആ ബിരിയാണി കഴിക്കുന്നു അങ്ങനത്തൊക്കെ ഒരു വൈബ് പണ്ടത്തെ ആ ഒരു സുഖം കിട്ട്ന്നില്ല പണ്ടറഞ്ഞ ഡ്രസ്സ് എടുക്കനോരു മൈന്റ് പിന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ പള്ളി പോകാൻ പുതിയ ഡ്രസ്സൊക്കെ മാറി പോകണതിന്റെ പിന്നെ നിസ്കാരം കഴിഞ്ഞ എല്ലാരും കൂടെ ഒന്ന് ഒത്തുചേർലും മറ്റേ നമ്മുടെ വീട്ട കുടുംബക്കാരെ വീട്ടിൽ കൂടെക്കെ പോവലും അവിടുന്ന് വേറെ ഫുഡ് കയിക്കലും രണ്ട്മൂന്ന് ദിവസത്തെ പരിപാടി ഭയങ്കര മിസ്സിംങ്ങാണല്ലേ എന്താ പറണെ അന്റെ അവസ്ഥ എന്താ
അതെ ഇജ്ജ് പറഞ്ഞത് ശരിയാണ് ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടിന്നുല്ല പെരുന്നാളാന്ന് പറഞ്ഞ തന്നെ അറിയുന്നില്ലേ എന്താണ് അതൊക്കെ നമ്മള ഈ നോമ്പ് പെരുന്നാള് കഴിഞ്ഞ വേഗം അറിയും നോമ്പ് കഴിട്ടുള്ള പെരുന്നാൾ നമ്മുക്ക് കുഴപ്പമില്ലാത്തൊരു ഒരു സന്തോഷം നൽക്കുന്നുണ്ട് മറ്റേ ഈ ഹജ്ജ് പെരുന്നാൾന ഇപ്പോ പഴ പോലെ ഒരു ഒരു എന്താ ഉഷാറില്ല ഉഷാറില്ലാപറഞ്ഞാഅറിയണില്ല ആരും അങ്ങണ്ടത് അത്ര ശ്രദ്ധ കൊടുക്കല അപ്പൊ പ്രവാസിമാരാണ് ഈ പ്രവാസികളൊക്കെ കണ്ടില്ലേജ് ഒരു രാവിലെ ഒരു പരിപാടി നിസ്കാരം കഴ്യ ഫുഡ് കഴിക്ക ഉച്ചക്ക് ജോലി കയറ അതന്നെ അവരെ പിന്നെ അതുപോലെ ആയിരിക്കണ് നമ്മളെ ഇബടെയും കാരണം എന്താ വെച്ചാ ആരും ആക്കാർക്ക് അതിനൊന്നും സമയമല്ലാത്തൊര അവസ്ഥക്കണ് ഇപ്പ എല്ലാർക്കും ഈ ആഘോഷങ്ങളൊക്കെ കുറവ അപ്പൊ ഇജ്ജ് പറഞ്ഞ മാതിരി കുടുംബക്കാരെ കൂട്ടിക്കൊക്ക ഒന്നുംല്ലഅപ്പൊ അപ്പോളും ഇപ്പോളും ഒന്നോ രണ്ടോ അത്രയും അത്യാവശ്യപ്പെട്ട കുടുംബക്കാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോവാ ഈ പറഞ്ഞമാതിര് നല്ല ബിരിയാണി എന്തേലും കഴിക്കുക അങ്ങനെയൊക്കെ തന്നെ നമ്മള് ചെയ്യണ അല്ലാതെ പ്രെ പ്രത്യേകിച്ച് ഇപ്പോ ഒന്നും എന്താ നമക്ക് എടുത്ത്പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഇന്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ നമ്മള ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇപ്രാവിശ്യം നിങ്ങൾ എവിടക്കേലുംക്കെ പോയിന്നോ അത് എന്തെങ്കലും പ്ലാനിട്ട്ന്നോ അത് എവിടക്കേലും പോയിന്നോ
ഏ ഞാന് ചെറിയ പെരുനാൾക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഊട്ടിക്കൊക്കെ വല്യ പെരുന്നൾക്ക് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ചെങ്ങായിമാരൊന്നും ആ ടൈമില് ഫ്രീ ആയില്ല കാരണം ചെറിയൊരുന്നാൾ ആകുമ്പോ അന്ന് ലീവില്ല ടൈം അല്ലായിരുന്നു ആഹ് ഒരു മാസം രണ്ട് മാസം ടൈമ് ഓക്കേ അതുകൊണ്ട് അവ അവർ ആ ടൈം ഫ്രീ ആയതുകൊണ്ട് ഞങ്ങള് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ വല്ല്യ പെരുനാൾക്കൊന്നും നടന്നില്ല എല്ലാരും ആകെ രണ്ടു ദിവസം ലീവ് ആദ്യത്തെ ദിവസം എല്ലാരും പള്ളി പിന്നെ മറ്റേ ആഹ് ടൂറ് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാ ഒക്കെ അയിന്റെ ടയ റ്റയേട് ഫുള്ള് ഷീണം എന്ന് പറഞ്ഞിട്ട് ആരും പിന്നെ പോന്നില്ല പോണ ആഗ്രഹ ഇണ്ടായിരുന്നു ഞങ്ങള് പിന്നെ കെറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടായതുണ്ട് മാറ്റി വെച്ചു ഞാൻ പറഞ്ഞില്ലേ പഴയ ആ ഒരു സുഖം കിട്ടിയിട്ടില്ല ആ ഒരു പഴയ വൈബ് കിട്ടിരുന്നെങ്കി ഈ പെരുന്നാൾക്കും എന്തായാലും റ്റൂറ് പോകാരുന്നു ഈയെന്താ പാട് ഈ വല്ല റ്റൂറും പോയിട്ടുണ്ടായിരുന്നോ എങ്ങോട്ടേലും
ആഹ് ഇപ്രാ ആഹ് ഇപ്രാവശ്യം നമ്മടെ റൂറെന്ന് പറഞ്ഞാ അങ്ങനെ കാര്യായിട്ട് പോയി ട്ടൊന്നുല്ല ഒന്നാമത് വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്ക തന്നെയാരുന്നു അപ്പോപിന്നെ പോയിട്ടില്ല അതിന് മുമ്പ് ചെറിയ പെരുന്നാക്ക് ഞങ്ങള് ഞങ്ങടവിടെ നമ്മുടെ ഈ ചെറിയ പാർക്കിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട് മലമ്പുഴ അതേ പോലെ തന്നെ നമ്മുടെ കാഞ്ഞിരപ്പായ ഇപ്പൊ വലിയ പെരുന്നാക്ക് ഞാനും എന്റെ കുട്ടിയും മാത്രമായിട്ട് ഒന്ന് കാഞ്ഞിരപ്പായ പോയി അതിനെന്താ അവിടൊന്നും ഇപ്പോ പഴയ പോലൊന്നുമല്ല അവിടെന്ന് ഈ ഈ സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്തതിന്‌ ശേഷം പോവാതിരിക്കുവാ നല്ലത് കാരണം ഫുള്ള് മറ്റേ ലവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടെയല്ല അപ്പൊ കുട്ടികൾക്ക് കളിക്കണങ്കിൽ ഒരു പാർ ക്കൊണ്ട് അവിടെ ഈ സ്കൂൾഡേസൊന്നും അവിടൊന്നും ഇപ്പോ ആരും വരുന്നില്ല ഇ പിന്നെ ഇവനിങ്ങ് പോണം ഞാനാണെങ്കിൽ എന്നും മണ്ടല്ലാതെ ഉച്ച ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ പോയിട്ടുള്ളതാ അപ്പൊ അവിടുന്നൊരു രണ്ട് മണിരെ അവിടെ കുട്ടികൾ കുട്ടി കളിച്ചോണടത്ത് കളിച്ചങ്ങനെ ശേഷം അങ്ങനെ പോന്നു അല്ലാത്തപ്പോ പ്രത്യേകിച്ച് അവരുടെ എന്റർടൈൻമെന്റ് എന്ന് പറയാനൊന്നില്ല പിന്നെ പറഞ്ഞപോലെ അവിടെ അപ്പവൊന്നും പഴയപോലെ ആഘോഷങ്ങൾക്കൊന്നും ആൾക്കാർക്ക് ടൈമില്ല കാരണ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാർക്കും പൈസ ഉണ്ടാക്കണം അങ്ങനത്തൊക്കെ ഒരു ചിന്താഗതി ആയത് കൊണ്ട് ആഘോഷിക്കാനോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ കൂടെ പോകാനോ അങ്ങനത്തെ ഒരു ചിന്ത കാര്യങ്ങളൊന്നും ഇപ്പ നിലവിൽ ഇല്ലാന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ ട്രിപ്പൊക്കെ പറഞ്ഞാല് ഊട്ടി മൈസൂര് കൊടക്കനാല് അതൊക്കെയ നമക്ക് മൈൻഡ് ഫ്രീ ആവുള്ളൂ അല്ലാതെ ഈ അടുത്തേക്കൊന്നും പോയിട്ടൊന്നും കാര്യവില്ല നമ്മളെ മൈൻഡ് റീഫ്രഷ് ചെയ്തു കൊണ്ടേയിരിക്കണം അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലാതെ പോയി ഈ തലേലത് ഓരോരോ കാര്യങ്ങളും വർക്കിന്റെ പ്രഷറ് അതുപോലെ തന്നെ വേറെ ഭയങ്കര ചൊറകളാ അതൊക്കെ പോകണന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഈ യാത്ര പോകുമ്പോ തന്നെയാണ് യാത്ര പോവാണെ ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഊട്ടി മൈസൂർ താങ്കള് പറഞ്ഞ പോലെ ഊ ട്ടിട്ടൊക്കെ പോവാണെങ്കിൽ നമ്മടെ മൈന്റും ശരീരവൊക്കെയൊന്ന് പ്രത്യേ കം ഒന്ന് റീഫ്രഷ് ആവൂന്നാണ് എനിക്ക് തോന്നണത് അതാണ് എന്റെ ഒരഭിപ്രായം നിങ്ങൾക്ക് ഈ യാത്ര ഈ പെരുന്നാൾ ട്രിപ്പല്ലാതെ വേറെ ഏതേലും ട്രി പ്പും കാര്യങ്ങളൊക്കെ പോക്കൊണ്ടോ നിങ്ങള്
ഓ സത്യം പറഞ്ഞ കറക്റ്റൊരു രണ്ടാഴ്ച മുന്നേ എനിക്കൊരു കല്യാണം ഇണ്ടായിരുന്നു മറ്റേ ഈ കർണാടക സ്ഥലത്ത് ഒരു ചിക് മാംഗ്ലൂരുന്ന് പറയും അവിടെ സത്യം പറഞ്ഞ ഞാൻ കല്യാണത്തിന് പോയതല്ല ശരിക്ക് ട്രിപ്പ് ബേസല് അവിടെ എനിക്ക് കുറെ ഫ്രണ്ട് ണ്ട് ഈ ബാംഗ്ലൂര് ആ ബേസ് അവിടെ അങ്ങ പരിചയപ്പെട്ട കുറെ ഫ്രണ്ട്സ് ഇണ്ടായിരുന്നു ഞങ്ങള് അവിടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്ററെ കല്യണത്തിന് പോയതാ അവിടെ ആവുമ്പോ ഈ കുന്നും മലയും സത്യം പറഞ്ഞാൽ നമ്മളെ നാടിനെ അപേക്ഷിച്ച് അവിടെ ഭയങ്കര തണുപ്പും പിന്നെ എല്ലാത്തിനു ഒരു വ്യത്യാസമുണ്ട് അവിടുത്തെ ഈ സിറ്റി ആയാലും ശെരി അവിടുത്തെ സ്ഥലങ്ങളായാലും ശെരി എല്ലാടത്തും ഒരു വിത്യാസമുള്ള ഒരു സ്ഥലവാ ഞന്നിട്ട് ഒരു ഒരു വൺ വീക്ക് ഞാനവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ സ്ഥാനങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാനും സത്യപറഞ്ഞാൽ മൈൻ്റൊന്ന് കുറേ കാലത്തിന് ശേഷം ഞാനൊന്ന് ഫ്രീ ആയത് അവിടെ പോയിന് ശേഷാ ആ ഒരാഴ്ചന്ന്റഞ്ഞാ ന്തേ കാരണം നമ്മളെ നാട്ട്ന്ന് പറയുമ്പോ ഏകദേശെരൂ.. ഒരു ആറ്, ഏഴ്, മണിക്കൂറമുക്ക് യാത്ര ചെയ്യാണ്ടങ്ങോട്ട്. പഷെ അവ്ടെ എത്തി കഴിഞ്ഞാണ്ടല്ലോ. നമ്മള് വേറൊരു സ്ഥലത്തെത്തിമായുള്ള ഫീലിണ്. കാരണം ഓരോ ഫോറസ്റ്റിന്റെ അകത്തേട്ട്ള്ള ഒരു പോക്കും അവരെ വീട്ടിലെത്തെണങ്കിൽ നമുക്കൊരു. ചേരം കേറണം ഒരു കാർന്റകത്തൂടെ പോണം അതായതേണ്ട്. നമുക്കൊരു.. വേറൊരു ഫീലിൻ്റ യിട്ടേ അത് പറഞ്ഞാ ആർക്കും മനസ്സിലാവത്തില്ല. ഒരു വേറ ഭ്രമള് ഈ കാശ്മീര് അവിടെക്കെ പോണൈന കാട്ടിലും. വേറ് വൈബ് ഫീലവടെ കിട്ടി. കാരണം ഒരു സ. സാദെരു ഗ്രാമം പേച്ചരു സ്ഥലാണവടെ. അതേപോലെ അവിട്ത്തെ. അവിട്ന്നെത് സൈഡ് നോക്കിയാലും ഫു ഫുള്ളും മലകള്, കാട്, തണുപ്പ്, പിന്നെ. പണ്ടത്തെ ബെയ്സ് ആൾക്കാരെ, നമ്മളർഞീലെ, ഈ പണ്ട് ചെയ്ത. പണ്ടത്തെ പെര്ന്നാൾന്റെ വൈബ്. അ സൈം വൈബായിരുന്നു. ഞാനിപ്രറാവശ്യം അവടെ പോയപ്പളാണ്. പണ്ടത്തെ ബെയ്സ് ആൾക്കാരെങ്ങാന്, കൂടുതൽ പേരും. നമ്മേട് എടപഴകുമ്പേഴും അവിടെ അങ്ങൻത്തന്നെ അവ്ടെ മെയിൻ മെയിനായത് ന്ന് ആധികായതും. ഫോൺ അധികം യൂസെയ്യൂല സ്മീൻ. അവരൊക്കെ ഫ്രണ്ട്സ് കൂടി സംസാരിക്കാ. അവടിരിക്കാ മീൻസ്, ആരും സാദാകോൾ ബേസ്. ത് ല്ലാതെ ഈ വാട്സപ്പ്, ഇൻസ്റ്റാ, അങ്ങനെന്നും അധിക യൂസ് ചെയ്യുന്നതിരും കണ്ടിട്ടില്ലാതേൺണ്. അവിടെ ഒരൂ.. സത്യം പറഞ്ഞാ ഒരു പണ്ടത്തെ വൈബ തെ.. ആൾക്കാര പണ്ടത്തെ ടി. വി. പണ്ടത്തെ ആചാരങ്ങളെക്കെള്ളെരു അടങ്ങിയെരു സ്ഥലായിരുന്നു അവടെ, അതേണ്ട്. അവടെ പോയപ്പോ സത്യംപറഞ്ഞാ ഒരു വൈബ് ട്രിപ്പ് പോയെൻ്റ്ക്കും. മേലൊരു ഫീല്ങ്ങ്കിട്ടിയവിടെ. യ്യതേപേലെ വെറെഏടെലും പോയിട്ടുണ്ടായിരുന്നേ ഇതേപോലെ. ഏടെലും പോയിട്ടുണ്ടോ.
ഞാനി ഈ പർഞ്ഞമാതിരി പോയിട്ടുണ്ടാർന്നു പോയിട്ടുണ്ടാർന്നു വെച്ചെയ്ഞാല് ഞാൻ ഫ്രണ്ട് സാളെപ്പം നമ്മുടെ നാട്ട്ത്തെ ഫ്രൺ നാട്ട്തെല്ലാ ഓഫീസ്തെ ഫ്രണ്ട്സളൊപ്പം പോയിട്ടുണ്ടായിരുന്നു ആ ഏറിയാ ഞങ്ങളെരു നാലാളെള്ളൂ. നാലെല്ല, അഞ്ചാളുണ്ടായിരുന്നു. അതീപർഞ്ഞ മായ്രി. നമ്മള് പ്ലാൻ ചെയ്ദത് ന്ന് പറഞ്ഞെയ്ഞ്ഞാല്. ഫസ്റ്റ് പ്ലാൻ ചെയ്തത് മൈസൂര്ക്കാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ. എന്തെകാട്ടി അവടെ അത്ര ക്ലൈമെറ്റത്ര സുഖണ്ടായീല. ചൂടും കാര്യങ്ങളൊക്കെ അപ്പൊ നേരെ ഞങ്ങളെന്താട്ടി കൊടേക്കനാല് പിടിച്ചു കൊടേക്കനാല് പിടിച്ച് ഹ്അ. വ്ടെ ഒരു ദിവസം സ്പെൻ്റെയ്ത്. അവിടെ സ്റ്റേ ചെയ്തു. താമസിച്ചതിന്ന് ശേഷം അയിന്ശേഷം. ഞങ്ങളെന്താട്ടി, നേരെ. അവടെ ഏകദേശം കറങ്ങാൻള്ള സ്ഥലൊക്ക, ഏറെക്കെറെ കണ്ട്. ഗുണകൈവവും അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ, സ്ഥലങ്ങളൊക്കെ, കണ്ട്. അയ്ന്ശേഷം. നേരെ ഒര്നേര്തെ ഫുഡ്ഡക്കെ, ഫുഡ്ഡിനവ്ടെ ഒടുക്കാത്ത വെലെണ്. ഈ.. യാത്ര പോവുമ്പള്ള ബുദ്ധിമുട്ട്താണ് എന്താ കൂടുതൽ പൈസ ചെലവാവും പൈസ ചെലവാവുന്നെച്ചാൽ. ഈ ഫുഡിനാണ് ഏറ്റവുംകൂടുതൽ നമ്മൾ പൈസ കാേണെണ്ടത് പിന്നെ അന്താച്ചാ വൃത്തീ കാര്യങ്ങളൊന്നുണ്ടിവൂല പക്ഷെ. ഫുഡിന് പൈസ കാണണം അതെയ്ഞ്ഞിട്ട് അവ്ട്ന്നന്നെ നേരെ ഞങ്ങളെന്താട്ടി. മൂന്നാർക്ക് പുടിച്ചു, മൂന്നാർക്ക് പുടിച്ചിട്ട് അങ്ങനെ, അവടെ.. ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ നിന്നില്ല. അന്ന് മൊത്തം അൾ പകല് രാവിലെ എത്തിയെത്. രാവിലെ എത്തിയെത് പാ പത് ത്ത്.. ഒമ്പത് മണിക്കൊക്കെ അവടെഎത്തി പിന്നെ അങ്ങനെ അവിടെ ഒന്ന് രണ്ട് സ്ഥലം മർന്ന്. കണ്ടു കാരണം മൂന്നാറാർള്ള സ്ഥലങ്ങള് വെച്ചാല്. ഒരുതലക്കെന്ന് പുറപ്പെട്ടെയ്ഞാൽ അടുത്ത സ്ഥലത്ത്ക്ക് എത്തണെങ്കിൽ ഭയര ബുദ്ധിമുട്ടാ, ബുദ്ധിമുട്ടെല്ലാഹ്. ഒരുപാട് സഞ്ചരിക്കാൻ വരുന്നുണ്ട് ആ സഞ്ചരിക്കലേണ്ട്. ഏം മ്മക്ക് ഭയങ്കരിയിട്ടുള്ളൊര്. ച്ച് ചറണ്ട് കാരണം ഒരു തൽക്കെന്ന് ഒരു തലവെരെ. നമ്ക്ക അപ്പ പിന്നെ ഞങ്ങള് കൂടുതൽ സ്ഥലെന്നും കണ്ടില്ല. കാരണം ല്ലാവും അയ്ല് വന്നേരെല്ലാരും മൂന്നാറ് അത്യാവിശൃം കണ്ടേരാണ്. പ്പൊ അവ്ട്ന്ന് പേന്ന് ഞങ്ങള് എർണാംകൊൾത്ത് വന്ന്. എർണാംകൊൾത്ത് വന്ന്ട്ട് ള് ഈ മറ്റേ അവടെ ഒരു കൂട്ടാരെന്റെ ഒര് റൂമ്ണ്ട് അവടെ സ്റ്റേ ചെയ്തെ. അവ്ടീ പർഞ്ഞ പോലെ വൃ ത്തിയെന്നുല്ല കാരണം ആ അപ്പർത്തെ അത് സ്റ്റേ അത് അവ്ടുത്തെ രാജ വ സ്ഥാ ത്ത് ആൾക്കാരൊക്കെ വന്ന് താമസിക്കൊണ്ട് വൃത്തിയൊന്നൂല്ല. അങ്ങനെ അവ്ടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത്ട്ട് താമസിചെന് ശേഷം ഞങ്ങള് നാട്ട്ക്ക് . ഒരു അഞ്ചാറ് ദിവസത്തെ ട്രിപ്പ് അന്ന് അങ്ങനെ പോയി അതൊക്കെ തന്നെ ഇപ്പ നമ്മള് ലോങ്ങ് പോയത്. ശരിയാ ഏറ്റവും കൂടുതല് ടെ പോയ് എൻജോയ് ഒരു സമാധാനം കിട്ടിയേക്ക്‌ണെ മറ്റേ കൊടേക്കനാല് വച്ചിട്ടന്നെണ്. കൊടേക്കനാല് അത്യാവശ്യം കുഴപ്പല്ലാത്ത സ്ഥലാ. അതുകൊണ്ട് അവടെ അത്യാവശ്യം ഞങ്ങള് കറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്ണ്ട്. പിന്നെ ഇപ്പോ നിങ്ങള് യാത്ര കൂടുതല് പോയേക്ക്‌ണേ എവ്ട്‌ക്കാണ്.
ഞാൻ പിന്നെ കൂടുതലായിട്ട് പോയിക്ക്ന്നെ നമ്മള അട്‌ത്ത്ള്ള പ്രദേശങ്ങളില് തന്നെയാണ്. ഈ സത്യം പർഞ്ഞാ ഞാനധികം നമ്മളെ ഈ ഉ വൈബ് എന്താ വെച്ചാ നമ്മളെ ഈ പുഴ ആ ഭാഗത്തൊക്കെ എനിക്ക് പോവാൻ മെയിനായിട്ട് പോവാൻ ഇൻട്രസ്റ്റ്. നമ്മളെ അടുത്തൊരു കുരുത്തിച്ചാലന്ന് പർഞ്ഞൊരു സ്ഥലണ്ട്. ഞാന അങ്ങ ട്ടോക്കെ മെയിനായിട്ട് പോവല്ള്ള സ്ഥല എനിക്ക് വിനോദത്തിൻ്റെ മീൻസ് ഫ്രണ്ട്സിന്റെ കൂടൊക്കെ പോവുമ്പോ ഇങ്ങൻത്തെ കാര്യങ്ങളൊക്കെണ് ഇൻട്രസ്‌റ്റ്. സത്യം പർഞ്ഞ അതെ.
നമ്മളീ പെര്ന്നാക്കൊക്കെ ഈ പർഞ്ഞ മാരി ടൂറ് പോവാന്നർഞ്ഞാ പണ്ടൊക്കെ നിങ്ങള് ഇയ്യ് പർഞ്ഞ മാതിരി നല്ല വൈബാ നല്ല രസം തന്നെയിരുന്നു. കാരണം എല്ലാരും ഫ്രണ്ട്സോളൊക്കെ ഒത്തുകൂടി അല്ല നമ്മള പ്രായക്കാരന്നെക്കാരം കാര്യയിട്ട്ണ്ടാവാ അവരൊക്കെ പാടെ ഒത്തുകൂടി ട്ട് ഒരു യാത്ര പോവാ പർഞ്ഞാ അത്
കേട്ട്ട്ടില്ല
അതെ അതെ അതൊക്കെ അതൊര് കാലയ്രുന്നു. അത് ഈ പർഞ്ഞ പോൽന്നല്ല. നല്ല നമ്മള് മ സമാധാനത്തില് യാത്ര ചെയ്തിരുന്നൊരു കാലം ഇണ്ടായിരുന്നു. ഇപ്പൊ അയിനും മാണ്ടി അയിനൊന്നു ആർക്കു ഒഴിവില്ല. ഒക്കെ അവനാന്റെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പ ആർക്കും എന്താ പഴയ പോലൊന്നും എന്താ എവ്ട്ക്കും പോവാനും താല്പര്യല്ല. സ്ഥലങ്ങള് കാണാനും താല്പര്യല്ല. താല്പര്യ ഇല്ലായിട്ടല്ല ഒഴിവില്ലായിട്ടാണ് കാര്ണം ഒക്ക അവനാന്റെ കാര്യങ്ങൾല് ആ ലെവൽല് ആ ചിന്താഗതിക്കും കാര്യങ്ങൾലൊക്കെ എത്തിയോണ്ടാണ്. എന്തായാലും ഇതിനെ കുറിച്ച് പറയാണെങ്കി ഇപ്പൊ ഒരുപാട് പറയാണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഒരീസം ഇതിനെക്കുറിച്ചെ ഒഴിഞ് ഇര്ന്ന് സംസാരിക്കാ ട്ടോ.
അപ്പൊ സംസാരിക്ക
ശരി എന്നാ ശരി ആ ശരി ശരി.